ഏഹ്
ആഹ് കേക്കണ്ടാ
ആഹ് നേരത്തെ വിളിച്ചപ്പോഴേ എന്തോ റേഞ്ചിന്റെ പ്രശ്നം
ആണല്ലേ എനിക്കും തോന്നി വിട്ടു പോയപ്പാ
എന്റെ യ്ൽ മെസ്സേജ് വന്ന് റേഞ്ച് പ്രശ്നയി ന്നും പറഞ്ഞു
ആഹ് ആഹ് ഞാൻ തന്നെ ഇപ്പ ഹോട്ട്സ്പോട്ട് ഊറ്റിയാണ് വിളിക്കണ
ആഹ്
നെറ്റൊക്കെ തീർന്ന് ഇനി ഇപ്പ റീചാർജ് ഒക്കെ ചെയ്തിട്ട് വേണം
ജിയോ അല്ലെ
ആ എന്റെ ജിയോ ആണ്
ഉം
എന്താ ഓഫർണ്ടാ
ഏയ് ഞാന് എന്റെ വീ ആണ് എനിക്ക് ഒരു പ്രത്യേക ഓഫർണ്ട് എന്റെ ചാർജ് തീർന്നാൽ എനിക്ക് ഒരു ദിവസം കൂടെ യൂസ് ചെയ്യാം
ഓഹ് അങ്ങനെയുണ്ടോ
ആഹ് അത് ഞാനെ ഒരു ദിവസം ചാർജ് ചെയ്തപ്പം എനിക്ക് മെസ്സേജ് വന്നേക്കണ് ഇനി എക്സ്ട്രാ ഒരു ദിവസം പിന്നെ ഇങ്ങനെ എൻറോൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു വരുവല്ലോ
സ്ഥിരം അൺലിമിറ്റഡ് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് അവരെനിക്കൊരു ഓഫർ തന്നതാണ്
ഓഹ് കൊള്ളാം
അതുപോലെ തന്നെ ജിയോ ഹോട്ട്സ്റ്റാറിന്റെയും സബ്സ്ക്രിപ്ഷൻ കിട്ടി പരസ്യം കാണണം പക്ഷെ ഒരു മാസം നമുക്ക് കംപ്ലീറ്റ് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ടൈം ഔട്ട് പോകൂല്ലേ ഇത്ര ദിവസം നേരം കഴിഞ്ഞ് കഴിയുമ്പ ആഹ് ഇത് ഇതിപ്പ നമുക്ക് ഫുള്ള് കാണാം ആ നമക്ക് കഴിഞ്ഞിവസം അത് പരാതിയായിട്ട് പറയുന്നുണ്ടാരുന്നല്ലോ
ഉം അത് എല്ലാ ദിവസോം ഇപ്പം ടി വി പോയാ പിന്നെ ഫോണിൽ തന്നെയല്ലേ കാണുന്നത് സീരിയലൊക്കെ അപ്പൊ-
ചാർജ് ചെയ്യണ അമ്മാമ്മടെലും ഉണ്ട് ആ സർവീസ് ജിയോ ഹോട്ട്സ്റ്റാർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണ സർവീസേ
ഉം
യ്യോ കേൾക്കണണ്ടാ അശോ ശോ
ആഹ് കേക്കാം
ഹലോ
കേക്കാ കേക്കാം ആഹ് കേക്കാം
ഞാൻ ഓർത്തെ നെറ്റ് എന്തോ ഡു നോട്ട് ഡിസ്റ്റർബ് ഓണായി പോയി. എന്റെ ഫോണിന് അങ്ങനത്തേക്ക ഒരു പ്രത്യേകതയുണ്ടേ
ആഹ് ആഹ്
അമ്മാമ്മടെലും വി ഐ അല്ലേ ചാർജ് ചെയ്യണ അപ്പൊ ഹോട്ട് സ്റ്റാർ ഫ്രീ ആയിട്ട് ഒരു മാസം കിട്ടും
ആണോ ആഹ് അത് ഞാൻ നോക്കിയില്ലാർന്ന് ചെയ്ത് നോക്കാം പിന്നെ ഇന്ന് യോഗ ഡേ ആയിട്ട് എന്താ
ആഹ് ഇന്ന് യോഗാ ഡേല്ലേ നാളെ സ്കൂളില് പ്രോഗ്രാം ഒക്കെ ഉണ്ടാകും അപ്പാപ്പന്റെ വക എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികൾ ഉണ്ടോ?
അപ്പാപ്പന്റെ ഇന്ന് ആദരവൊന്നും ശെ
ആദരവ്
ആദരവ് കൊടുക്കണ്ട, അതന്നെ, അത് കൊടുക്കണണ്ടായിരുന്നു. പൊന്നാടയൊക്കെ അണിയിച്ച് ഒരു ബുക്കും കൊടുത്തിട്ടുണ്ട്
ദൈവമേ അടുത്തൂസം ഇനീപ്പോ അതും കാണിക്കാൻ ഇങ്ങട് വരും.
ഏഹ്
എന്നാലും ഭയങ്കര സംഭവാണ്, പുള്ളീ പ്രായത്തിലൊക്കെ യോഗയൊക്കെ ചെയ്യണംന്ന് വെച്ചാ. കിടിലാണ് ഓഹ് കഴിഞ്ഞ ദിവസെ യോഗ പിരീട് ഉണ്ടായിരുന്ന് ബുധനാഴ്ച എന്നിട്ട് ഈ ഞങ്ങടെ ടീ ടീച്ചറാണെങ്കിൽ പുളളിക്കിപ്പോ കുറെ നാളായിട്ട് നമ്മള് യോഗ ചെയ്യണുണ്ടായിര്ന്നില്ല എക്സാമും ക്ലാസ്സ്ക്കെ ആയിട്ട് ഭയങ്കര തെരകായ്ര്നില്ലെ. അപ്പൊ ഈ ഒരു ദിവസം കിട്ടിയത് വന്നിട്ട് ഈ പെണ്ണുംപിള്ളാണെങ്കി പിടിച്ച് മനുഷ്യനെ യോഗ ചെയ്യിച്ച്. എന്നിട്ടെന്താ ഒരു പ്രത്യേക ഒരു ആസനം, അല്ല ആസന. ഈ മറ്റേ അല്ലല്ല അതൊക്കെമുക്ക് എന്ത്ള്പ്പം പുള്ളിക്കാരി ഭയങ്ക ങ്കര ചൂട്ലായിര്ന്നന്ന്, ഭയങ്കര ചൂട്ല്, ഇത്രേം ചൂടില് നമ്മള് മാമിനെ കണ്ടിട്ടില്ല. ഈ മാമേതാന്ന നമ്മള അപ്പാപ്പന്റെ ഗുരൂന്റെ മോള്. അപ്പാ ആഹ് അപ്പൊ ഈ ഗുരൂന്റെ മോള് എന്തേന്ന് വെച്ചഴ്ഞ്ഞാല്. നമ്മളോട് പറഞ്ഞ് ജനല്മെങ്ങനെ തൂങ്ങി കെടക്കണം കമന്ന്. കമന്ന് ജനല്മ്മെ ജനല് പൊക്കത്തിലാണ് വെച്ചേക്കണത്, അപ്പ ജനല്മെ നമ്മള്ങ്ങനെ കൈവെച്ച് തൂങ്ങീട്ട് നമ്മടെ ഈ നെഞ്ചിന്റെ ഭാഗും വയറിന്റെ ഭാഗും മത്ൽനോട് ഒട്ടി നിക്കണം എന്നിട്ട് കാല് നിലത്ത് മൻസ്സിലായാ ഇങ്ങനെ പാമ്പ് നിക് അതുപോലെ നമ്മള് മതിലിന്റെങ്ങട് നീണ്ട് നിക്കണം പാമ്പ് പത്തി വിടർത്തി നിക്കക്കണപോലെ മതിൽലേക്ക് ചാരി നമ്മൾ നിക്കണം. പക്ഷെ നമ്മൾ കാണുമ്പോ ഭയങ്കര സിമ്പിളായിട്ട് തോന്നാണെങ്കി ചെയ്തിട്ട് അപ്പൊ എനിക്ക്ൻത് ഞാഎനിക്ക് ആദ്യം നോകീട്ട് എന്തെയ്തിട്ടുംപറ്റ്ണില്ല ഞാനോർത് ഫൈനൽ കോട്പൊട്ടിച്ചാലെ പറ്റൊള്ളൂന്ന്. അനങ്ങ്ണ്ല്ലൻ്റ നടു. അത് കഴിഞ്ഞ് ഒരു കണ കി ഞാൻ ചെയ്തത് ചെയ്ത് പുള്ളളിക്കാരി ഭയങ്കര ചൂടലായ്ര്ന്നേ അപ്പൊ പെട്ടെന്നിങ്ങനെ ചെയ്യണ്ണ്ണ്ടാനോയ്ച്ചപ്പൊ ഞാനങ്ങട്ട് പെട്ടന്ന്ങ്ങട്ട് ചെയ്ത് അപ്പൊ എന്തോ പറ്റി തോന്ന്ണിപ്പോ ഭയങ്കര പൊറം വേദന രണ്ടൂസായിട്ട്.
അയ്യോ ചൂടൊള്ളം പിടിക്കാർന്നില്ലേ?
അതാണ് ഞാനുംഞിങ്ങനെ എന്തെങ്കിലും ചെയ്യാതെ വഴിയില്ല, തള്ളമാരുടെ അസുഖൊക്കെ ആയിപ്പ
ഉം പ്രായായി വര്ന്നല്ലേ
അതെ അമ്മച്ചിമാർക്ക് വര്ന്ന അസുഖങ്ങളാണ് ഇപ്പൊ നമുക്ക് വര്ന്നത്. ട്ടമാമ്മവരെ വളരെ എനർജെറ്റിക് ആണ്
ആഹ് അയ്ശര്യാണ്. അതെ ഡെയ്ലി യോഗെയ്താതി
ആ ഡെയ്ലി ചെയ്തക്ഷെ ആരെക്കൊണ്ട് സാധിക്കുംതൊക്കെ. പറ്റണ്ടേ നമക്ക് എനിക്കാണെങ്കിൽ ഒന്നാമത്തത് മടിയാണ്. ഹോം വർക്ക് ചെയ്യാപോലും മടിയാണ് എനിക്ക്, പിന്നൈണ് ഞാൻ അയ്യോന്റെ ഫോണിനെന്താ വട്ടായി പോയ്ട്ടാ എട്ക്ക് തന്നെ ഫ്ലാഷ് ലൈറ്റ് അടിക്ക്ണ്. ഞാനോക്കുമ്പോ സൈഡിൽ ഫോട്ടോഷൂട്ട് നടക്ക്ണ്.
അയ്യോ ഫോണേത്
ലൈറ്റ്മിന്നികത്ത്ണ് വെർതെ.
ഫോണിന് വയ്യാതായിതോന്ന്ണു
ആ എടക്കങ്ങനേണീഫോണിന് ഭ്രാന്തുട്ചിട്ട് ഒരൂസം തന്നെ അങ്ങട് ഞാവാട്സപ്പ് ഉപയോഗിച്ചോണ്ടിര്ന്നപ്പൊ വാട്സപ്പ് കട്ടായി സ്നാപ്പ്ടുത്ത് ഫോട്ടോ ഇട്ട് അത് സ്റ്റോറിയായി പിന്നെ ഇൻസ്റ്റടുത്ത് കുറേ പേരുടെ വീഡിയോ കണ്ട് ലൈക്കയ്ത് പിന്നെ എന്തൊക്കെ ഫോൺ ഓഫായി ഓണായി എന്തൊക്കെയാണ് കാണ്ച
നീ ചെയ്യേണ്ടത് ഫോണ് ഒറ്റക്കിരുന്ന് ചെയ്ത്.
ആഹ് പ്രൊസസ്യറ്റാ പോലൈണ്. ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേമ്മള്.
ഓബ്ഫെഷൻ.
ഓഫ് ന്റെ പൊന്നേ
അയ്യ് ഓബ്സെഷൻ പുതിയ സിനിമ കേട്ടാര്ന്നാ?
ആഹാ ഓ്ബ്സെഷൻ കാണാ പോവാന്നൊക്കെ പറയുന്നുണ്ടായിര്ന്ന് ഹെൽനേക്ക
ഉം പക്ഷെ ഞാ എൻ്റെ കൂട്ടേര് പോയ് കണ്ടായിര്ന്ന് ആഹ അല്ല എയ്റ്റീൻ പ്ലസ് പോട്ടെ വലയ ഗുണമില്ലാന്ന് പറയണ്ട്
അല്ല ഞങ്ങൾക്ക് എങ്ങനെയെ കാണാൻ പറ്റുമോന്ന് അറിയാൻ പറ്റൂ അതോണ്ടണ്ട്
ആ എയ്റ്റീൻ പ്ലസ്സ ആയോണ്ടല്ലേ അതല്ല സിനിമ വെുത കാശ്പോക്കാന്ന് പഞ്ഞ് ഇപ്പൊ തന്നെ ഓ ടി പിവരൂന്ന് അടുത്ത ആഴ്ച
അപ്പ ഒട്ടും പെടിക്കേണ്ടാ
അഹ ഞാൻ ഈ ഈ ആഴ്ച എങ്ങാനും പോയി കാണാ എന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചതാ പിന്നെ പിള്ളേരും വന്ന് പറഞ്ഞ് ആഹ് പിള്ളേരും വന്ന് പറഞ്ഞ് കാശളയണ്ടാന്ന്
അല്ലേ
ആഹ് ഹോട്ടിറ്റി റിലീസായി അത് റെഡി ഇറങ്ങിട്ടുണ്ടല്ലോ
ടെലഗ്രാം ബാൻ ചെയ്തക്കല്ലേ നമുക്ക്ക്ക ഒരു ഇരിട്ടടി ആയി പോയി അത്
ബാൻ ചെയ്തോ
ആഹ് ഇന്ത്യയിൽ നീറ്റ് കഴിയണ വരെ ടെലഗ്രാം ബാൻ ചെയ്തക്കി അറിഞ്ഞില്ലേ
ആണോ
വേം മെസ്സ് ടെലഗ്രാം എടുത്തോക്ക് ഒന്നും അയക്കാൻ പറ്റുള്ള എന്റെൽ എന്റെയില്ൽ പത്ത് മുപ്പതിനായിരം മെസ്സേജ് വന്നടക്ക്ണ് ണ്ട് സിനിമാ പ്രാന്ത്‌ന്നൊക്കെ പറഞ്ഞ കൊറെ ബോട്ടില്ലെ അതൊക്കെ നോ മെസ്സേജ ആയി കേടാക്കേണ്
അയ്യോ ഞാാനതാണ് ഇന്നലെ ഒരു സീ സീരീസ് എടുക്കാൻ വേണ്ടി ഏത് സീരീസ് ആ ടീ ഖ്യു എ ലസൺ കൊറിയൻ സീരീസ്
ഉം
ഞാൻ എന്റെ ഇൻസ്റ്റയിൽ സ്റ്റോറി ഇട്ടിട്ടില്ലേ
ആഹ് ആഹ് ആഹ്
ആഹ് അത് കാണാൻവേണ്ടി ഞാൻ എപ്പിസോഡ് ഡൗൺലോഡ് എന്താ ച്ചാന്നാലെ നെറ്റ് തീരു ന്ന് റീചാർജ് അപ്പ തീർനേന് മൊത്തം കെറ്റിടാന്ന് വിചാരിച്ച് ടെല്രാം നോക്കി ട്ടെ വർകാവണ്ല്ല ലോഡാ ലോടവ്ണില്ല ഒന്നും പിന്നെ എനിക്ക് പ്രാന്തായി ഞാൻ വിച്ചാര്ച്ചു എന്റെ നെറ്റിന്റെ പ്രശ്ന ന്ന് ഓഹ്
നീറ്റ് ടെലഗ്രാം വഴിയെ ടെലിഗ്രം വഴി ക്വസ്റ്റൻ പേപ്പർ ഇങ്ങെ ലീക്ക് ആവണ എന്നൊ ക്കെ പറഞ്ഞ് വന്നല്ല അതുകൊണ്ട് ബാൻ ചെയ്തെക്കും
ഉം അതെ നഷ്ടയിപോയി ഉം പിന്നെ ഞാനീ പറഞ്ഞ സീരീസ്ല്ലേ ടിച് എ ലസൻ അത് നല്ല പൊളി സാധനണ് ട്ടോ ഞാന് ഫസ്റ്റ് എപ്പിസോഡ് കണ്ടപ്പോ തന്നെ അങ്ങടെ ഫാനായി
ആഹ്
ഉം കണ്ടോക്ക് സീന അത് പക്ഷേ ഇപ്പൊ ടെലഗ്രാാ ഇല്ലാത്ത കൊണ്ട് മറ്റക്കെ കിഷ്
കിസ്കേച്ച് കിസ്കേച്ച് ഞാനും കിസ്കേച്ചില കാണാർ സീരീസ്
ആഹ് അതില് ഇണ്ട് അതില് കണ്ടോ
ഓഹ് അതിലും പരസ്യണ് ഉടുക്കത്ത പരസ്യമാണ് പ്രാന്തടിച്ച മനുഷ്യന് ഉം
എനിരിക്കും വന്നില്ലാട്ടാ ഞാൻ വെബീന്ന കാണണേ
ആ ഞാനും ഞാനും വെബ്ബിന്നാ കാണണെ
അനക്കെന്താ പരസ്യം വന്നേ
ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ കാണും പരസ്യം വരൂല്ല ന്നൊക്കെ കേൾക്കാണ് പക്ഷ ഞൻ രണ്ട് ചെയ്തോ ക്കിട്ടും പറ്റില്ല
പിന്നെ ആപ്പ് ഇന്നലെ ഞാന് അങ്ങട് ഡൗൺലോഡ് ചെയ്ത് ഒന്നും നടക്കാനല്ലോ എന്റെ ഫോണില് ഞാൻ ന്നിട്ട് ആപ്പ വിടെ വെച്ചിട്ട് ആഹ് ഭയങ്കര ശോകം ഞാൻ അതൊണ്ടാണ് പിന്നെ ഗൂഗിലോട്ട് പോയിരന്ന് കാണാൻ തോട്‌ങ്യേത് വെറ്തെ ന്റെ നെറ്റകളഞ്ഞു ആപ്പ് ഡൗൺലോഡ് ചെയ്ത്
ആഹ് ഭയങ്കര ശോകം അനങ്ങണില്ല
ഉം ഭയങ്കര ടൈം കൺസ്യൂമിംങ്ങാ അന്ന്ട്ട് ഞാൻ എന്ത് ചെയ്തു മറ്റേ ഇതിൽ തന്നെ കിസ്കേച്ചില് ഫസ്റ്റ് എപ്പിസോഡ് ഇരുന്നുണ്ട് അയ്യോ അത് കണ്ട്പ തന്നെ ഇനിക്ക് ആ പിള്ളേരൊക്കെ ഇല്ലേ അയാട് ആ ചെയ്ത് കൊള്ളാന്നായി പോയി
എന്തൂട്ടസ്റ്റോറി എന്താ മീൻസ് ലൈക്ക് ഒരു
സ്റ്റോറി മെയിൻലി സ്കൂൾ ബേസ്ഡാ
ആഹ് ഓഹ്
സ്കൂൾ ബേസ് സെൻസ് കൊറിയൻ ആഹ് ആ മെയിൻലി സൗത്ത് കൊറിയ അങ്ങനത്തെക്കെ രാജ്യങ്ങളിൽ ബുള്ളിങ്ങ് കൂടുതലാ. സ്കൂളുകളില് നമ്മടെ ഇവിടെ ഇൻണ്ട്
ഉം
ഒരു അത്രില്ല
ഉം
അപ്പൊ ബുള്ളിങ്ങ് കൂടുതലയോണ്ട് ഇങ്ങനെ സൂസൈഡ് ഒക്കെ ചെയ്യും ചെല ബുള്ളി ചെയ്തേക്കണ പിള്ളേരൊക്കെ
ഉം
അപ്പ അതിന് ഇതാക്കാൻ വേണ്ടി ഇവരോരു ബ്യൂറോ എറക്കും
ഓഹ്.
ആഹ്, ആ ബ്യൂറോയിലുള്ള ചെക്കനാണ്, ആ കറുത്ത കോട്ടും പാന്റും ഇട്ടെക്കണത്. പുള്ളി ഭയങ്കര മാസാ ഒന്നും പറയാനില്ല അത് ഡൈ പുള്ളി അടിക്കണേ ഡയലോഗ് നല്ല തഗ് ആയിട്ടൊള്ളെ ഡയലോഗാ. നല്ല രസ കാ അതിങ്ങനെ കണ്ടിരിക്ക ഫസ്റ്റ് എപ്പിസോഡ്നെ ഒര അമ്പത്തിരണ്ട് മിൻറ്റ് ഇണ്ടാർന്ന് ഞാൻ ഇങ്ങനെ കണ്ട് സാധാരണ ഞാൻ സീരീസൊക്കെ കാണുമ്പോ ഇങ്ങനെ അടിച്ചടിച്ച് കളയും.
ഉം മടുക്കും.
മ്മ എന്നാ വെച്ചാ ഇപ്പം അധികം സംസാരിച്ചൊക്കെയാണ് അത് എനിക്ക് കാണാൻ ഇഷ്ടല്ല എനിക്ക് മെയിൻ പ്ലോ ട്ട് അങ്ങനൊക്കെയാണ് പരിപാടി ഇത് പക്ഷെ ഞാൻ
പിച്ച അതെ.
ആഹ് ഇത് ഞൻ പക്ഷെ അടിച്ച് ഒന്നും കളഞ്ഞില്ല. ഇങ്ങനെ ഇരുന്ന് കണ്ടോടെ ഇരിന്ന്, ആദ്യയിട്ട ങ്ങനെ ഞാൻ സീരീസ് കാൻണത്. അല്ല ഞാൻ ചെലപഷു ടീച്ച് യു എ ലെസൺ.
ടീച്ച് വേമസൻ അതാ
ഉം, സീൻകാണോള്ളൂ.
എനിക്കാണെങ്കി ഞാന് ഈയിട ക്ക്പ്പോ എക്സാം ഒക്കെ കഴിഞ്ഞ ഒരു സമാധാനത്തില് രാത്രി ഇരുന്ന് ഏതെങ്കിലും സിനിമ കാണാന്ന് പറ അപ്പോ പിന്നെ ഈ ടെലഗ്രാം പോയത് അപ്പൊ ഞാൻ സാട് ആയി.
ഓ ബാഡഇരുന്നേക്കെ എന്തരു അവസ്ഥയാണ്.
കണ്ട ഏതെങ്കിലും കണ്ട ദൃടം കണ്ടാ? ദൃടം കിടില്ലാന്ന് തോന്ന്.
ആഹ് ദൃടം എന്റെ അടുത്ത് ആരോ പറഞ്ഞാരുന്നു, അത് ഇങ്ങനെ ടാർക്ക് ഹ്യൂമർ പോലെണെന്ന്. ആഹ് നീയന്നെല്ലേ പറഞ്ഞേ, ആഹ് നീയാ പറഞ്ഞെ.
അതില് ഭയങ്കര ക്കേ ണ്ടായത് ഒരു പെണ്ണിന്റെ ഒരു പെൺ പോലീസാന്ന് തോന്ന ഭയങ്കര സാധനം എന്തോ അങ്ങനെ എന്തോ എനക്ക് അറിയാം അതൊക്കെ ഡാക്ക് ഹ്യൂമർ അല്ലാ ലൈക്ക്
തം.
ഒരു ഒരു സൽക്കുടുംബം പേരാണ് പക്ഷെ എന്നാ ഇങ്ങനെ ബാക്കിൽ നടക്കണത് അങ്ങനെയൊന്നുല്ല, അങ്ങൻത്തെ ഒരു സംഭവാന്ന് തോന്നണ്. ദൃടം അല്ലെങ്കി അതിരടി കാണാൻ എനിക്ക് കൊതിയാവ്നു.
അത് ശരി, ഞാനിത് അയച്ചിട്ടിട്ട്ണ്ടാവും പക്ഷെ ഇനിയിപ്പ ടെലഗ്രാം ഇല്ലാത്ത സ് സ്ഥിതിക്ക് കാണാൻ പറ്റൂലല്ലോ അത് അതിരടി ഞാൻ മറ്റേ ഇവന്റെ ആ സീൻ കണ്ടാർന്ന്.
ബേസിലിന്റെ ഓഹ് ഹാഷിറിനെ മറ്റേ ആ പെട്രോളില്ലന്ന് പറയണല്ലേ? നൂറ്റമ്പത് രുപക്ക് പെട്രോലടിച്ചത് പറയണതല്ലേ? അത് ഞാ ങ്ങണ്ട നൂറ്റമ്പരൂപക്കണോടാ പെട്രോള അടിക്കുന്നത് ആ ഞാനത് റീൽസിൽ കണ്ടതാ.
അത് കൊള്ളാർന്ന് കോമഡിയാർന്ന് റേസിങ്ങിനൊള്ളത്. ഉം പക്ഷേ അത് ഹോട്ട്സ്റ്റാർലാ? അല്ലാല്ലോ.
സോണീ ലൈവില്.
ആഹ് അപ്പൊ കിട്ടാൻ പാടല്ലേ.
എന്തോ പുതിയ സൈറ്റ് ഒക്കെ ണ്ട് ഞമ്മള് നോക്കിയെടുത്താ നമുക്ക് കി ട്ടും ഈ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടില്ലേ ഓരോരോ സൈറ്റാള് അതി കേറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാന്നക്കാ.
ഞാനന്നത് എൻക്ക് നീയാ എനിക്ക് പറഞ്ഞന്നേ മറ്റേ ഐ എം ഡി ബിയുടെ എടുത്തിട്ട് പ്ലേ
ആഹ് പക്ഷെ ഞാൻ എൻറെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോ അവര് പറഞ് അതില് ചെയ്യാൻണ്ടിരിക്കാണ് നല്ലത് അത് സൈറ്റിങ്ങനെ റീഡയറക്റ്റ് ആയി പോയി നമ്മള് വേറെ സൈറ്റീ ചന്ന് കേറും അത് അത്ര സേഫ് അല്ലാന്നോക്കെ.
അത് പോവും റീഡയറക്ഷൻ വരും അപ്പൊ നമ്മള് ബാക്കടിക്കണം.
ഉം
എന്നാ വച്ചാൽ എടീ അത് മിക്ക ഗൂഗിൾലും അങ്ങനെ തന്നെയാ. ആ ഐ മീൻ ഗൂഗിൾള് ഓരോന്ന് ചെയ്യ ഇപ്പൊ കിസ് കെ എച്ച ആയാലും കിസ്കേഴ്സിന്റെ എവടെലും ഞങ്ങിപ്പോയാ പോകും. ആഹ് റീഡയറക്റ്റ് ആകും അത് അങ്ങനെയാണ് നമ്മൾ അതിലോട്ട് പോവാതിരുന്ന മതി അപ്പ തന്നെ ബാക്ക് അടിച്ചാൽ മതി
ഞാൻഈ യൂട്യൂബിലെ വീഡിയോ ഒക്കെ നോർമല കൺവേർ് ചെയ്യണുന്നത് വൈ ടി വൺ എഫ് എസ് അങ്ങന എന്താ ഒരു സാധമുണ്ട് അതിനകത്ത് കാരണം അതെപ്പഴും റീഡയറക്ട് ആയി പോകും പെട്ടെന്നു തന്നെ കട്ട്‌ ചെയ്യും
ആഹ് അത്നമ്മള അപ്പ തന്നെ നോ
ഓ എന്റെ ഫോണ തന്നെ അങ്ങനെ ഡു നോട്ട് ഡിസ്ട്രബ് ഓൻ ആയി പോവുന്നുണ്ട്
ആഹ് അത് സൂക്ഷിക്ക എന്നാ ശരിയാ ഞാൻ ഇപ്പ വിളിക്കാംട്ടാ ഓക്കെ